ആഹ് പ്പ കിട്ടിലെ ആഹ പറഞ്ഞോ
പറഞ്ഞോ
എന്താണ് സബ്ജെക്ട്
കേട്ടില്ല
സബ്ജക്ട് എന്തുവാ
ഇന്ന് നമ്മൾ എന്തു പറയും
സൗണ്ട് കുഴപ്പോണ്ടോ ഒക്കെ അല്ലെ
ആ ആ മാമ
ഉം പിന്നെ
ഉം പിന്നെ
മറ്റെ പ്രകൃതിയെ പറ്റി പറയാം
ഓക്കേ പറയൂ
പ്രകൃതിയെ പറ്റി പറയാനാണെങ്കിൽ
മ്മ്
കോവയ്ക്ക ഉപ്പിലിട്ടത് കയിച്ചിട്ടുണ്ടോ
ഇല്ല
നമുക്ക് ഉപ്പിലൊക്കെ ഇടണ ഏഹ്
എടാ എടാ
ഉപ്പിലാക്കി ഇട്ടുകൊണ്ടുവാ എന്തെങ്കിലും ക്രേവിങ്സ് വരിവാണെങ്കിൽ ഉപ്പിലിട്ട്ത് പെറക്കി തരും രണ്ടു ദിവസം കൊണ്ട് തീരും
ഞാൻ ഇങ്ങനെ ആലോചിക്കാരുന്നു ഹോസ്റ്റല് ആ അങ്ങനാവുമ്പോ എങ്ങനെ ശെരിയാവും
അതാ
എന്തോ പോലെ
അല്ലെങ്കി ആ വീഡിയോ എടുത്ത് അമ്മക്ക് അയച്ച് കൊടുക്കാം അമ്മ അപ്പോഴേ പറയും വേണ്ടന്ന്
മ്മ് നമക്കല്ലെങ്കി പോയി ഒരു രണ്ടു ദിവസൊക്കെ നിന്ന് കഴിയുമ്പം മാറാ മ്മ് രണ്ടു ദിവസംല്ല ഒരു മാസം കഴിയുമ്പം കാരണം ഫസ്റ്റ് ഇത്ര അടക്കണ്ടെ
മ്മ്
മ്മ്
വിളിക്കണം
പിന്നെ
പിന്നെ പഠിക്കാൻ പോണംന്നുണ്ട് ഇവിടത്തെ സാഹചര്യം എങ്ങനാന്ന് അറിഞ്ഞു
എനക്കും ഇപ്പൊ ഇവിടെ ഉണ്ട് ക്കോ പറയുന്ന കേട്ട്
എന്തെങ്കിലും
അറിയില്ല മണി ഈസ് എവെര്യ്തിംങ്
അതെ അതെ
ഇഷ്തിഹവ്വ് മണി നമുക്ക് ഒന്നും നോക്കണ്ട എവിടെ വേണെലും പാം
ആഹ്
ആഹ് അതെ
തേജത്ത് അങ്ങനെ കണ്ടിട്ടില്ല ഒറ്റക്ക് സോളോ ട്രിപ്പൊക്കെ പോയി യൂറോപ്പിലൊക്കെ
തേജകാം ആ ഞാനും ആലോയിക്കുന്നുണ്ട് ഒരു യൂ ട്യൂബ് ചാനലക്ക തുടങ്ങിയാലോന്ന്
ഞാൻ വിചാരിച്ചയ അവിട ചെന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണോന്ന്
ക്യാമറയ്ക്ക് ക്ലാരിറ്റിയും ക്വാളിറ്റി ഒന്നുമില്ല പിന്നെ എന്തോ ചെയ്യും
അതാ
നല്ലൊരു ഫോണുണ്ടാന്നെ നല്ലൊരു ഇത് എടുക്കായിരുന്നു
ഐ ഫോണങ് ഇഎംഐ യിട്ട് വങ്ങിച്ചാലോന്ന് അവിട ജോബക്ക സെറ്റെയ് സെ സെറ്റാവുവാണേ
ഫീ ഫസ്റ്റടച്ചു തീർക്കുവാണെങ്കി കുഴപ്പവില്ല
മ്മ്
ഫീ ഫസ്റ്റായിട്ട് അടച്ചു തീർക്കുവാണെങ്കി നാല് മാസ തുകൊണ്ട് നാപ്പതിൽ മൂവായിരത്തി സംതിങ് ഇണ്ട് തീർക്കണം അത് തീരും
അങ്ങന അല്ലാ നോക്കായിരുന്ന്
ഒരു മാസം എങ്ങന നപ്പത്തിനായിരം
അതൊക്ക പയങ്കര റിസ്കാ
എന്തോ ചെയ്യും ഇപ്പോഴത്തെ അമ്മൂമ്മ വന്നിട്ട് പോന്ന കാര്യം പറഞ്ഞിരുന്നെയാ എനിക്കറിഞ്ഞൂടാ
സമ്മതികുവാരിക്കും ലാസ്റ്റൊക്കെ ആകുമ്പോ
ഇവിടാർക്കോ വില്ലേജോഫീസി ജോലി എങ്ങാണ്ട് കിട്ടിന്നക്ക പറണു
എന്തൊത്തിനു അതോണ്ട്
അത് കൊണ്ട് വിത്ത് സം ഹോൾഡ്
എവിടേങ്കി കേറണോന്ന്
ആഹ്
അത് ശെരി
മ്മ് കേറണോടാ യാ
കൊള്ളാം കൊള്ളാം
അയ്യോ അയ്യോ പിന്ന ചായ കുടിച്ചോ
നീയ്യാ കുറെ ഷുഗർ ഫ്രീ സാധനൊണ്ട് ഇതു ഷുഗർ ഫ്രീ ഉം ബ്രെഡ് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്
ആ
പച്ചആപിൾ ഉം അ ച്ചൻ ആകെ ഒന്ന്‌ രണ്ടാക്കേ ട്ത്ത് തിന്നത്തോളൂ
ഹോസ്പിറ്റലി പോയോ
ഇല്ല ഉം
പോന്നുണ്ടോ
ഇല്ല ഇല്ല നാളെ ഇങ്ങ് ഡിസ്ചാർജാവുന്ന്
വീട്ടി വരോ
ആ
ആ
നാളെ പ്പോയൊന്ന് ക്ലീൻ ചെയ്യണം
വീട്ടിലോ
ക്ലിൻ ചെയ്യാനിട്ടെക്കുവാ തൂണിയക്കെ ഇന്ന് ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് എണിറ്റ് ഫുഡൊണ്ടാക്കി ഫുഡൊണ്ടാക്കി കൊ കൊട്ത്ത് വിട്ട് ഞാനും കഴിച്ചു പാത്രം കഴുകി അപ്പോഴ്ത്തേങ്ങ് അഛൻ ഛം വന്ന് പിന്നെ അച്ചാച്ചം കു പോയി കുളിച്ചിട്ട് ഞാൻ അവിടെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയായി കെടക്കുവ പക്ഷെ വൃത്തിയായിട്ട് അച്ചാച്ചന്റെ റൂമ് അച്ചാച്ച അച്ചാച്ചൻ്റൊരോ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടത് പിന്നെ അമ്മേടെ ക ട്ടിലേലും കുറെ തുണിയൊക്കെ വാരിട്ടേക്കുന്നു അതൊക്കെ ഒന്ന് മാറ്റണം
ആ ആ
പിന്നെ ഒന്നൂടൊന്ന് തൊടക്കണം
നാളെ പൊ പ്പോവുന്നുണ്ടോ അതോ അവര് രിങ്ങി വരത്തേ ഉള്ളൂ
വെരത്തേള്ളൂ ഞാൻ രാവിലെ അങ്ങ് വീട്ടിലോട്ട് പോയി
ആ ആ
മുറ്റത്തൊരു മഹാഗണി നിക്കിന്ന്
ആ
ചാട്ടുമ്പുഴു ഫുള്ള്
ആ ആഹ ഓ
തൂത്താലും അപ്പഴെങ്ങനെ പൊഴിഞ്ഞ് വീരും
ആ
ഞാനൊറ്റക്ക് എന്തെലും ചെയ്യാം
അതങ്ങ് വെട്ടിക്കളയെന്ന
വെട്ടികളയണം എനിക്കാണെ നാളെയോ മറ്റന്നാളോ എങ്ങാനും കോതുവാരിക്കും
ആ അത് മഹാഗണിക്കാത്തല്ല തേക്കിനാ ത്തല്ലേ പുഴ വരുന്നേ
ആഹ് എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഫുള്ള് പുഴു ഇന്നലെ ഞാനൊരച്ഛനെ കൊണ്ടുവന്നു വന്ന് ഞാനിങ്ങനെ കാട്ടിലെയിരുന്നപ്പോ കാണാം മടിയിലോട്ടൊരു പുഴു മേളിന്ന് അ കാറ്റടി ചങ്ങണ്ട് വൃത്തിയാക്കിയാലും വർത്തിയാക്കിയാലും വന്നോണ്ടിരിക്കും
ആമ്മേ എനിക്കറിഞ്ഞൂടാ. പോവാൻ പറ്റിയാതിയാരുന്ന് ദൈവമേ
ഇ സമ്മയ്ക്കട്ടെ ചെല്ലത് ഇത്ര ആയിരുന്നു
സമ്മയിച്ച് പൈസയുടെ കാര്യം മാത്ര അത്രേയുള്ളൂ
അത് ആരാ തരുന്നേ ചേച്ചി ആണോ അതോ അച്ഛൻ ആണോ
രും തരാന്ന് പറഞ്ഞിട്ടില്ല ആരും തരാന്ന് പറഞ്ഞിട്ടില്ല
ഫസ്റ്റ് എങ്കിലും എങ്ങനെയെങ്കിലും കൊടുത്താരുന്നെങ്കി കൊഴപ്പമില്ലായിരുന്നു
എന്തേലും ചെയ്ത് നമുക്ക് നോക്കായിരുന്നു
ഉം
ഇപ്പം ആ എന്തുവാ അവിടെ ചെന്നിട്ട് ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും ശമ്പളം കിട്ടുന്ന എന്തേലും പാർടൈം ജോബ് കിട്ടുവാണെങ്കി എല്ലാ മാസവും ഫീസും റെന്റും അടക്കാനുള്ളതാവും പിന്നെ ഫുഡൊക്കെ എങ്ങനേലോ സഹായിച്ചേ നിക്ക്യാതെ
അതാ
അല്ലെങ്കി ആ ലോൺ വല്ലോം എട്ത്തിട്ട് മാസാമാസം അടക്കണം ആവുമ്പേ ഇത്രേം വരത്തില്ലന്ന് തോന്നി
എങ്ങനെ ലോണെട്തിട്ട്
ആ ലോണ് മാസാമാസം- തൊടകാനേരും ഇത് റോം പെർ ഇല്ല എന്തോന്ന്
എന്റെ ഇനി എങ്ങനെ ആ ഒന്നും പറ്ഞ്ഞില്ല ഇവിടെ പൈസേടെ കാര്യം ഒന്നും പറഞ്ഞില്ല.
മ്മ്
നിശ്ചല്ലെ ഇന്നലെ ന്ന് വളകായ്
കേട്ടില്ല
പച്ചക്ക് കുന്നര എന്തേ പറഞ്ഞേക്ണ് വിസ
ആഹ്
വേലും പറ്റിയാമതിയായിരുന്നു
ആ എ
എന്തേലും ചെയ്യാൻ പറ്റിയാ മതിയായിരുന്നു.
ഉം പിന്നെ ഇന്ന്
ഇന്നെന്താ?
ഒന്നുല്യ കണ്ണിലെന്തോ പോയി കണ്ണ് ഭയങ്കര ചൊറിചിൽ
പൊടിയടെ ആയിരിക്കും
എന്തോ ഒരു മണം ഇവിടെ ഫുള്ള്
ഏഹ്
പ്പുള്ളെന്തോര്മണം
അഎന്താ
ആഹ്
ആ ഹ് നീ ഒന്ന് ആലോചിച്ചിട്ട്എന്തൊക്കെയോ പോലെ നടന്നമതിയായിരുന്നു എല്ലാം അങ്ങ് ഓരോന്ന് മുടക്കം ഒന്ന് വരുവാ
ഇത്രയും നാളും ചേചി ഒകെ എന്തോ പറയുന്നു
ഏത് ചേച്ചി ആ
ഇത്രയും നാള്
ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ല
ചേച്ചി ഇപ്പഴും പോവാനാ പറയുന്നേയ്
അല്ല ഇപ്പഴാ മാം മറ്റെ-
ആഹ് ആണ് ആണ്
ഇത്ര നാള് ആവുന്നില്ലായിരുന്നു
ഇല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ- ത്തെ പറഞ്ഞാരുന്നെങ്കിൽ അതിന്റെ എപ്പോഴേ ക്യാൻസൽ ചെയ്തേനെ.
ആഹ
ഒന്നും പറയാനും പറ്റത്തില്ല
ഈ അച്ഛന്റെ അടുത്ത് പറ.
അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ?
ലോൺ വല്ലതും എടുക്കാൻ പറ്റാണങ്കിൽ
അത് നോക്കായിരുന്നു.
ഉം ഇതിനൊക്കെ എഡ്യൂക്കേഷൻ ലോണും പ്രൊവൈഡ് ചെയ്യണമല്ലേ? അതാകുമ്പോ ജോലി കിട്ടീട്ട് പതിയെ അടച്ചാമതി ഒരു വർഷം രണ്ടു വർഷവാണ അടച്ചാലും മതി.
അ
കട്ട് ചെയ്തിട്ട് വിളിക്കാമേ.
ഉം
ഉം ക്കെ
ഇപ്പം